അസ്സലാമു അലൈക്കും
ഹലോ
കേൾക്കണില്ലേ?
അഹ് ആഹ് ആഹ് കേക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വർത്താ
ആഹ് സുഖാണ്.
ആഹ് കേക്കല് എന്തൊക്കെയാ വർത്താനം? എങ്ങനെ പോണ്? പണിയൊക്കെ കഴിഞ്ഞോ?
ആഹ് പണിയൊക്കെ കഴിഞ്ഞു. ഇവിടെ കെടക്കേയിര്ന്ന്. അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞോ?
ഉം മക്കള് ഓഹ് ഓഹ് കഴി കഴിഞ്. നോമ്പ്ണ്ടായിങ്ങൊണ്ട് പിന്നെ പണിയൊക്കെ വേഗം കഴിഞ്ഞു.
ഒയിവല്ലേ. അ ആഹ് വേഗം കയിഞ്ഞു. ഒയിവല്ലേ അപ്പൊ ഒറങ്ങാണ് രണ്ടാളും നോമ്പ്ടുത്ത്ക്ക്ണ്. അപ്പൊ ഓര് ഒറങ്ങ ഒറങ്ങാ രസം
ഏഹ് ഏഹ് ഉം ഉം ഉമ്മക്കെ എവടെ പോയി?
ഇവടെണ്ട്, ഉമ്മേം ഉപ്പക്കെ ഇവടെണ്ട്. ഉപ്പ പള്ളീ പോയി വന്ന്ക്ക്ണ്. ഉമ്മ ആടെ പൊറത്ത്ണ്ട്. ഇങ്ങടെ ഉമ്മെ ഉപ്പക്കെ എടെ?
ആഹ് ആഹ് ആഹ് നോമ്പില്ലേ, നോമ്പ്ട്ത്തിട്ടില്ലേ?
ഉം ഓഹ് ഓഹ് നോമ്പ്ണ്ട്. ഉമ്മ ഇവിടില്ല. ഉമ്മ പെങ്ങളെ വീട്ടിലാണ്.
അ ആഹ് അ ആഹ് അ ആഹ്
ഉപ്പല്ല്യ ഉപ്പ മരിച്ക്ക്ണ്.
ആഹ് ആഹ്
ചെക്കയ്യുമമ്പെ
കുട്ടികള്?
ആഹ് രണ്ടാളുണ്ട്. അവര് പെങ്ങളെ വീട്ടില് പോയതാണ്. പരിവാടി കൈഞ്ഞിട്ട്, ആഹ് ഇന്ന് പള്ളീല് പോവലേയിനു.
അപ്പ പിന്നെ അങ്ങോട് പോയതാണ്. ഓരെ മോനെ സുന്നത്തയ്ചിന്. അപ്പൊ ഇല്ല ഞാന് എനിക്ക് ഇത് ക്ലാ ക്ലാസ്‌ണ്ടേയിന് അപ്പൊ ഓൺലൈനില്
ആഹ് ആഹ്
അപ്പൊ പിന്നെ അങ്ങനെ പോയില്യ, ഇനി കൊറച്ചയിഞ് വൈകുന്നേരം കൊറച്ചയിഞ്ഞിട്ട് പോയോക്കണം.
ആഹ് എന്താ പഠിക്ക്ണ്?
ഞാന് നേഴ്സിംഗില്
ആഹ് ആഹ്
അതെ ഇന്ന് ഓൺലൈൻലാന്ന് ലീവായങ്ങാണ്ട് ഓൺലൈൻല് എടുത്തതാണ്.
ആഹ് എവടെ അവടെ തന്നെയാണോ അടുത്തന്നെയാണോ?
ആഹ് ആഹ് ഇവടെ അടുത്ത ഹോസ്പിറ്റലാ മലബാറില്
ആഹ് ആഹ്
ഇന്നെന്താണ് ഇനി വൈകുന്നേരം എന്തൊക്കെണ്ടാക്കാ?
പഠിക്കണ സ്ഥലെവടെ?
അവടെ എരിഞ്ഞിപ്പാലം എരിഞ്ഞിപ്പാലത്തെ മലബാറ് ഹോസ്പിറ്റലറിയോ? അവിടാണ് ഇയ്യ് പിന്നെ പണിക്ക് ഒന്നും ചെയ്യ്ണ്ടാവിലലേ
ഇല്യ ഇല്യ ഇല്യ ഒന്നും ചെയ്യുന്നില്യ
ഉം പണി ഇനിപ്പോ വൈന്നേരത്തേക്കിള്ള പണിണ്ടാവും
വൈന്നേരത്തേക്കിള്ള പണിണ്ടാവും നേരത്തെ പണിയൊക്കെ കയിഞ്ഞ്, ഇനി വൈന്നേരത്തിനിള്ള പണികള്ണ്ട് ഇനി.
ഉം എന്തെങ്കിലും ഇണ്ടാക്കൊക്കെ പത്തിരിയൊക്കെ ഇണ്ടാക്കണ്ടേ?
ആ പത്തിരി ഇണ്ടാക്കണം കോയിണ്ടാക്കണം ഉം
ഏഹ് ഇതൊക്കെണ്ടാക്കോ പ പൊരിച്ച കടിയൊക്കെ ഇണ്ടാക്കേയ്ക്കും ഉം
ണന്ന്ണ്ട് എന്തെങ്കിലൊക്കെ ചെറുതായിട്ട് ഉം മക്കള് നോമ്പ്ട്ത്ത്ക്ക്ണ് ഉസ്താദ് നോമ്പ് നോൽക്കാൻ പറഞ്ഞ്ക്ക്ണ് മക്കള് നോമ്പെടുത്ത്ക്ക്ണ് ഒരാളഞ്ചിലാണ് ഒരാള്
ആഹ് അതോണ്ട് പിന്നെന്തായാലും ഇണ്ടാക്കണ്ടിരില്ലലെ ആഹ് അതോണ്ട് പിന്നെന്തായാലും ഇണ്ടാക്കണല്ലോ മക്കക്ക് നിർബന്ധാണല്ലോ ഇങ്ങൻത്തെ കാര്യങ്ങളൊക്കെ ഏഹ്
ചെറുതൊരാളും കൂടെണ്ട് മൂന്നയസ്സകാനായി ഓന് ഒറങ്ങാണ്ന്ന് പറയാ.
ഉം ഉം
ഉം ഉം ഉം
മക്കക്ക് എന്തെങ്കിലു ഇണ്ടാക്കൊക്കെ വേണ്ടി വെരു രാവിലെ എന്താ ഇണ്ടാക്കക്കെ ചെയ്യാ മതിയാവൂലേ വെക്കട്ടെ ചെറിയറ്റിയൊക്ക്‌ ചെറുതിന് ചെറുത് മൂന്ന് വയസല്ലേ
മൂന്ന് വയസാകാനായി
ഏഹ് അതൊക്കെ കഴി അങ്ങനെ അപ്പൊ അങ്ങനവാടി ചേർത്തീല്യ?
ഇല്യ ചേർത്തിട്ടില്യ മൂന്ന് വയസ്സാകണ്ടേ ഫുള്ളായിട്ടില്യ
ആഹ് ആഹ് അപ്പൊ മൂന്ന് വയസായാലാണല്ലോ ചേർത്താൻ കഴിയുള്ളൂ. ആധാർ കാർഡൊക്കെ വേണല്ലോ ഇപ്പൊ, അവിടൊക്കെ അങ്ങനെണ്ടോ?
ആഹ് ഇണ്ട്ണ്ട് ഉം
ആദ്യന്നും പിന്നെ അതൊന്നും ഇല്ല്യെഞ്ഞല്ലോ ഏഹ് ഏഹ് ഒരു പ്രായം അങ്ങട് കൊണ്ടോയി ചേർത്തല്ലെ രണ്ട്
ചേർത്തണ്ടേരും ആ പ്പ അങ്ങനെ ആഹ് പ്പ അങ്ങനൊന്നല്ല.
ഇപ്പൊ മൂന്ന് വയസ്സ് കറക്റ്റ് ആണല്ലോ
ഏഹ് അങ്ങെനെക്കാണ് വീട്ടിലൊക്കെം പോവാറ്ല്ലേ
ആഹ് അപ്പൊ ഇക്കവെടെ മുപ്പെര്‌വെടെണ്ട് അപ്പൊ പോയ് ഇപ്രാവ്ശ്യം പോയിട്ടില്ലാ
ഏഹ് ഏഹ്
ആഹ് ആഹ് ണ് എന്ത വേണ്ടി വെന്നതാണ് ഒരു മാസായി കുടിര്ന്ന്ട്ട് അയ്ലേക്ക് വന്നെതേയ്ര്ന്നു ഉം ഉം ഊം
ഊം
അപ്പൊങ്ങെനെ പോ പോണ്ടായാര്ച്ച്ങ്ങെനെ നിന്നത് പോയിറ്റില്ലാ ചെൽപ്പന്ന് പോവും ഉം ഉം
വീട്പടിയൊക്കെ കഴിഞ്ഞായ്ക്കും വീടൊക്കെ താമസാക്ക്യെതെയ്ക്ക്യും
ആഹ് ആഹ് അതെ പഴയ വീടേര്ന്ന് അത് പൊളിച്ച് പ്പൊ പുതിയതാക്കിയതാണ്
ആഹ് ആഹ് ഉണ്ട് പിന്നെ ആഹ് അതുകൊണ്ട് ഇവിടെ നിക്കാചാര്ച്ച്ണ്ടാവുലെ
ആഹ് ആഹ് ഇള്ളപ്പളല്ലേ നിക്കാെള്ളൂയാര്ച്ച്ട്ട്
ഏഹ്
ഇങ്ങെളെ ഭർത്താവ് ഇവെടെല്ല്യേ
ആഹ് വെടെ സൈബർ പാർക്കിലാണ്
ആഹ് ആഹ്
അവ്ടേണ്ക്ക എപ്പഴാണ് ർസ്ന്റെ പണിയേ
ആഹ് ആഹ് ആഹ്
അങ്ങേണ്ട് വെടെ ഇണ്ടാവും പിന്നെ ആദ്യം കൊച്ചില്ലേനു കൊച്ചീന്ന് ഇങ്ങോട്ട് മാറ്യേതാ
അഹ് ആഹ്
ഇവെടെ കോഴിക്കോട്ടേക്ക് മാറിയെതാ
എഹ് എഹ് എഹ്
അവർക്ക് പിന്നെ ആറുമാസം ആറുമാസം കഴിയുമ്പോ ട്രാൻസ്ഫെർണ്ടാവു ഒരു ചെ ആഹ് അപ്പൊ പിന്നെ ഇപ്പവെടെണ്ട് പള്ളീ പോയിക്ക്‌യ്ന്ന് ഇന്ന് ലീവാണ് വെള്ള്യാഴ്ച്ച ഒൽക്ക് ലീവാണ്
ലീവാണ് ലെ
ആഹ് പിന്നെ ലീവാണ് അവർക്ക് മറ്റേ തിന്റെ വെള്ള്യാഴ്ച്ച അധികം ലീവണ്ടാവാ ആ ഗൾഫ്ത്തെവെച്ച് താണല്ലോ സൗദിയന്റെ ഓരെ ഓരോ കമ്പിന്യായ്റ്റ് ഇത്ണ്ട് അപ്പോ ഞാ ഓൽക്ക് വെള്ള്യാഴ്ച്ച അവ്ടെ നി ടെ ലീവാവുമ്പം ഇവെടിം ലീവാ
വെള്ളി അവധിയാണ്
ഉം വെള്ള്യാഴ്ച്ചേ ലീവ് ട്ടൊള്ളൂ ഞാറായ്ച്ച ണ്ടാവും അയ്ന് പകരം
ആഹ് ആഹ് വെള്ളി ഉം അപ്പ രണ്ടെണ്ണം ടെ പൂവായ്രിക്കുലെ കൊർച്ച് കയ്ഞ്ഞാല്
ഇല്ല്യ വെടെ മ്മ ഒറ്റക്കായേം കൊണ്ട് പിന്നെ അങ്ങെനെ പോവാന്
അൽ അല്ലാ നിങ്ങെളെ വീട്ട്ലേക്ക്
ആഹ് വീട്ടിലേക്ക് വെള്ള്യായ്ച്ചേണധികം പോവാ പോയി പോരെല്ലെല്ലു നിക്കൂലാ
ആഹ് ആഹ്
ഉമ്മ വെടെ സാ ഒറ്റെക്കായ്ങ്ങൊണ്ട് മ്മാ പിന്നെ ഏട്ടെന്റെ അട്ത്തേക്കാെന്നും പോവലില്ല അങ്ങെനെ
അട്ത്തെന്നെ ഏട്ടെന്റെ വീടൊക്കെ
അല്ല കൊർച്ച് പോണം പക്ഷേ പോവൂല ഇമ്മ പോവെ ല്ല്യാ പോയി വെരുംന്നെല്ലാണ്ട് നിക്കാനൊന്നും പോവെൽല്ല്യാ അപ്പൊ പിന്നെ ഞങ്ങള് പിന്നെ വീട്ടിലൊന്നും അങ്ങനെ പോവലില്ല പോയി വെരാ വന്ന് രാവിലെ പോകും വൈകുന്നേരം വെരും അങ്ങനെ പോവൊള്ളു
ആഹ് ആഹ് അ
ന്നിക്കാന് ഇപ്പ കൊറേ ആയി പോയിറ്റെനെ
ആ ഹ്
എടക്ക് ഹ് ഹ് പോയി വെരും ലീവ്ള്ളപ്പൊക്കെ ഒന്ന് പോയി വരും ഏഹ്
ഉപ്പേം ഉമ്മേം ഒക്കെ ഇല്ലെ
ആഹ് ഉണ്ട് ആങ്ങള മാരൊക്കെ ഉണ്ട്
ഇണ്ട്ലെ ഉം ആഹ
ഒരാൾടെ കഴിഞ്ഞ് ഇനി കല്യാണം ന്നാത്തു നാത്തുമാരും ഉണ്ട്ട്ടൊ പിന്നെ ഓര് ആങ്ങളമാര് ഗൾഫിലായത് കൊണ്ട് ആരും ഇവിടെ അങ്ങനെ ന്നിക്കലില്ല വീട്ടില്. ഇവടേം ആരും ഇണ്ടാവില്ല ഓര് അവിട ആകുമ്പോ. പിന്നെ അവര് വരുമ്പൊ പിന്നെ അയ്‌ന്റെ മുനൊക്കെ വെരും ക്ക്‌ ഉമ്മ യ്ൻ ഉമ്മയും അവിടെ ഇണ്ടാകാത്തെ ഉമമീം ഉപ്പിയും താത്തന്റെ വീട്ടിലാ അധികം ന്നിക്കല്. ഇത്താത്ത അവടെ ഒറ്റക്കാണ് അപ്പൊ പിന്നെ അവിടെ ന്നിക്കും.
ഉം
അപ്പൊ പിന്നെ ഓര് ഒറ്റക്ക് ന്നിക്കേയില്ലല്ലോ ന്നാത്തൂമാരൊന്നും ഉമ്മ ഇണ്ടെങ്കിലേ അവര് ന്നിക്കുക ആഹ് കൊറച്ചടുത്താണ് ആഹ് താത്താന്റെ വീട് ഇവിടെ അടുത്താണ്
ഉം ഉം
അങ്ങനൊക്കെണ് ഇനി ഇപ്പോ കൊറച്ച് നേരം കഴിഞാ ഇപ്പൊ സമയം ആവോലൊ നാല് മണിആയ അസറ് നിസ്കരി- രിച്ചാ തുടങ്ങാ നാവോലൊലെ
ആഹ്
പണിയൊക്കെ തുടങ്ങാനാ വോല്ലൊ
അപ്പ തൊടങ്ങനായ് ഒരു മൂന്ന് മണിയൊക്കെ ആവുമ്പഴ്‌ത്തിനും തൊടങ്ങണം വിചാരിക്ക്ണ്ട്. അത്രേം വേഗം കഴിയോലോ ഇന്നലെനെ ഒരുപാട് വൈകി ന്നട്ടാ ഇറങ്ങിയത് അപ്പൊ ഒരുപാട് വൈകി പണി- ആഹ്
വേകം തുടങ്ങിയാ കൊറച്ചേരം ഇരിക്കെങ്കിലും ചെയ്യാ വിജാരിക്കും. ഇപ്പ ഇനി മഴ വെയ്ല് ചൂട്ണ്ട് അവിടെ മഴൊക്കെ ഇണ്ടോ?
മഴ ഇത് വെരേക്ക്‌ ഇല്ലേര്ന്നു ഇന്നിപ്പോ ചെറുതായിട്ടൊരു മഴയ്ണ്ട് ഒരാഴ്ച ഇപ്പൊ വെയ്ലെനെ ആയിരുന്നു.
ഏഹ് മഴ വിലുള്ളത് അതാണ് ഇപ്പ താ മഴ പെയ്ത്ട്ടേ ഉള്ളു പെയ്തൊന്ന് കഴിഞ്ഞിട്ട് ഓ പള്ളി പോണ സമയത്ത് കയ്ഞ്ഞു ഇപ്പ ഇണ്ട്
അഹ് അഹ് ആ മുപ്പര് നോമ്പ് നോമ്പ് ഇട്ത്ത്ക്ക്‌ണോ?
ആഹ് ആഹ് മോന് എട്ത്ത്ക്ക്‌ണ്
ഉം ഉം
മോള് എട്ത്തിലാ മോന് എട്ത്ത്ക്ക്‌ണ്
ഉം
മോള് ഇന്നലെ എട്- ത്ത്നിം പിന്നെയും പിനിന്ന് പിനിന്നലെ എടുത്തപ്പം ഉസ്കൂൾക്ക്‌ പോയൊക്കെ വന്നപ്പോ പിന്നെ വയ്യാണ്ടായി. എയ്ന് ഒന്നും കഴിക്കൂല അതാണ് ഒന്നും കഴിക്കാതെ വെള്ളം കുടിച്ചിട്ടാണ്
മോള് എത്രേലാ പഠിക്ക്ണ്
മോള് മൂന്നില്
ഉം മോനോ
മോനഞ്ചില്
ഉം ഉംഉം
പ്പം പിന്നെ അതോണ്ട് പിന്നെ ഒന്നും ഇതില്ല
ആഹ് ആഹ്
ഇന്ന് പിന്നെ ഹെൽപ്പെയ്യ പൊതുവെ കൈച്ചല് കുറവുള്ള ആളാണ് മോളു
ആഹ് അതെ
ഒന്നും തിന്നൂല അതോണ്ട് പിന്നെ
ഉം
ഇന്നലെ എടുത്തയ്ന്റെ ആവേശക്കെന്നോ കഴിഞ്ഞ്
ശീരിസൽ അതും പ്രശനാവും അമ്മക്ക്
ആഹ് വേ അസുഖം വരും ഓക്ക് ഇങ്ങനെയല്ല എന്തെങ്കിലും അങ്ങട് ആവുമ്പോ ത്തെ വയ്യാണ്ടാവും
ആഹ്
പൊതുവേ ഭക്ഷണം കഴിക്കാത്ത ക്ഷീണം കൊണ്ടാണ് ചെറുതാവുമ്പേ ഒന്നും കഴിക്കൂല ഒരു സാധനം തിന്നലില്ലെനി ഈ പൊടികളൊന്നും തിന്നൂല അതോണ്ട് പിന്നെ അന്ന് തീരെ തിന്നനി പിന്നെ വ വലുതായപ്പൊങ്ങൻ തന്നെ അവസ്ഥ
ആഹ് ആഹ്
അതുകൊണ്ടന്നെ വേഗം അസുഖങ്ങള് വരേം ചെയ്യും
ആഹ് കഴിക്കാഞ്ഞ ഭയങ്കര പ്രശ്നാണ് തടിയൊന്നുണ്ടാവില്ലല്ലോ ആള്
ഇല്ല നല്ല മെലിഞ്ഞിട്ട
ആഹ്
കഴിക്കാത്ത കാരണം ഏഹ്
വർത്താവ് ആത്ട്ത്ക്ക്ണോയ്ക്കാ
ഓഹ് ഓഹ്
ഉം ഉം
അത് പിന്നെ എല്ലാം പിടിക്കുന്നാള ഇടൂല എല്ലാ മാവു വെഴിക്കും
ആഹ് ആഹ് ഹോമിയോ പ്രശ്നല്ല ഏഹ്
ഏഹ്
എന്താ പറഞ്ഞെ
ഇവരെ ഉപ്പ ഉസ്താദേനി അപ്പൊ പിന്നെ എല്ലാം വ ക്കളെ കൊണ്ട് ആദ്യേ എടുപ്പിക്ണേ കൊണ്ട്
ആഹ് ശീലായതോണ്ട് എടുക്ക അതിന് പ്രശ്ന ഇല്ല ഉച്ചത്തേക്കൊന്നും നോക്കണ്ടല്ലോ
ആഹ് അതോണ്ട് പിന്നെ അഹ് അല്ല ശരിക്കും ച്ചക്ക് ണ്ടാക്കുന്നന്നെ നല്ലേ ആ പണി ആടെ കയ്യും ഇത് വൈന്നേര ഇണ്ട്
വൈകുന്നേരം ഒരു പണിയാണ്
ആഹ് അതന്നെ
ഉം
പിന്നെ
അങ്ങനെക്കേണ് വർത്താനം വേറെന്താണ് ഉം ഒരൂസം വരിയെണ്ടി എല്ലാരേം കൂട്ടീട്ട് ഇങ്ങോട്ട് വരേണ്ടി ആ ഇന്നാ ശെ ആ ഇന്നാ എനിക്കൊരു കോള് വരുന്നുണ്ട് ഇന്നാ ശരിയാ പിന്നെ വിളിക്ക്യേണ്ടിയെ